ശേഷം
എന്താനല്ലെതെന്നെ
ഫുഡൊക്കെ കയ്ച്ചോ
ഫുഡ് കയ്ച്ചിട്ടില്ല
കയ്ച്ചില്ലിയോ
ഇല്ല ഇല്ല
ആഹ് സമയം ഒമ്പത് മണിയാവ്ന്ന്
അതെ മക്കളൊക്കെ ഉറങ്ങണേള്ളൂ
ആക്ക ഉറങ്ങുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കഴിക്കുന്നേ ഇല്ലയോ
ആഹ് ആഹ്
അവരെല്ലാരും കഴിച്ചോ
ആഹ് അവര് കയ്ച്ചു
ഓക്കെ ഓക്കെ
ഒരു കഴിച്ചതാ ഉറക്കമായി മാദ്രസ സ്കൂളൊക്കെ ഉള്ളതല്ലേ
ആഹ നാളെ സ്കൂളിൽ പോണല്ലോ
ആഹ്
ഉം രണ്ടു ദിവസം കൊണ്ട് അവധി അല്ലായിരുന്നോ
അതെ രണ്ട് ദിവസം അവധിയാരുന്നു
ഉം ഇല്ല ഇവിടെയും കഴിച്ചില്ല മോന് കുറെ എഴുതാനുണ്ട് അയാള് എഴുതിക്കൊണ്ടിരിക്കുന്നു ഇയാള് പിന്നെ വൈകിട്ട് ഒരു ഇടഭക്ഷണം കഴിച്ചിരുന്നു അതുകൊണ്ട് പിന്നെ വലിയ വിശപ്പില്ല
ആഹ് ശരി
ഉം ചായ ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന്
ആഹ് എന്താ മഴയുണ്ടോ
ഇല്ലല്ലൊ മഴന്ന് നല്ല കാലാവസ്ഥയാ രണ്ടു ദിവസം കൊണ്ട് നല്ല കാലാവസ്ഥയാ
അതെ ഇനി രണ്ടു ദിവസം അടുപ്പിച്ച് ചിലപ്പോ മഴയിരിക്കും
ആഹ് അതറിയില്ല ഇപ്പാ എന്തായാലും വെയില ഇന്ന് അത് കൊണ്ട് തുണിയെല്ലാം ഉണക്കി എല്ലാം മടക്കിയെല്ലാം എടുത്ത വെച്ച്
അതെ ആഹ് ശരി എന്നാ ആഹ് ഉണ്ടാണ്ട്
ആഹ് ഉണ്ട് അല്ലയോ
ഉം
അപ്പൊ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ അവിടെന്ന് തന്നെ എടുക്കുന്നത്
ആഹ് അതെ തേങ്ങത്തണ്ട് ഇല്ല പുറത്ത് നിന്ന് വാങ്ങാറില്ല ആഹ് വരും വരും ഉം
ഇവിടൊക്കെ ഞങ്ങൾക്ക് ഇവിടെ തേങ്ങ് ഞങ്ങക്ക് ഇവിടെ എല്ലാം റബർ ആയത് കൊണ്ട് തേങ്ങില്ല ഉണ്ടായാലും കയ്ഫലം കുറവാ
ആഹ് ശരി അപ്പൊ ഒക്കെ പുർത്തന്നായിരിക്കല്ലേ
തേങ്ങ പുറത്തനിന്നാ വാങ്ങിക്കുന്നത്
ആഹ് അതെ അതെ
ഇവിടെ ഒരാള് കൊണ്ടുവരും ആഹ് കൊണ്ടുവരും ഈ തൊണ്ടും പുറത്തുള്ള തേങ്ങാ സ്ഥിരമായിട്ട് കൊണ്ടുവരും
അത് ശരി
അപ്പൊ കശി വരുമ്പോൾ ഉള്ളത് അനുസരിച്ച് പത്ത് ഇരുപത് ഇരുമ്പത്തഞ്ച് എണ്ണം ഒക്കെ ഒന്നിച്ച് വാങ്ങിച്ച് അങ്ങ് ഇടും ഉം പിന്നെ രണ്ടു മാസത്തേക്ക് പിന്നെ കൊഴപ്പില്ല
ആഹ് ആഹ് ശരി എന്നും വേണ തേങ്ങ അരച്ച്
തേങ്ങ മേന് സ്കൂളിൽ പോകുമ്പോൾ ചമ്മന്തി ഒക്കെ അരച്ച് കൊടുത്തു വീടും അല്ലാതെ തേങ്ങ കറി അങ്ങൊന്നും ഇല്ല
ആഹ് അങ്ങനെ
തീയല് തീയല് തോരൻനൊക്കെ വെക്കുമ്പോൾ തേങ്ങാ വേണ്ടേ
അതെ അത് അത്യാവശ്യണല്ലോ അതാ ശരി ആഹ്
ആഹ് കുറച്ച് ഉപയോഗം ഉണ്ട് ഉപയോഗം ഇല്ലന്നല്ല കൊറച്ചൊക്കെ ഉപയോഗം ഉണ്ട്
അപ്പൊ തീരെ നിങ്ങളെ നാട്ടിൽ തെങ്ങ് പിടിക്കില്ല
തെങ്ങുണ്ട് പക്ഷെ നമുക്കില്ലെന്നുള്ളതേള്ളൂ
ആഹ് അത് ശരി
തെങ്ങ് ഉള്ളവർക്കും കായ്ഫലം വളരെ കുറവാണ്
അത് ശരി അങ്ങനെ
ഉം പിന്നെ ചിലയിടത്തൊക്കെ കാണാം അവര് ഈ വീട്ടില് ആവശ്യങ്ങൾക്ക് എടുക്കത്തേള്ളൂ പുറത്തോട്ടൊന്നും കൊടുക്കുന്നവരൊക്കെ കുറവാ ഞങ്ങക്ക് പിന്നെ ഇവിടെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങനെ ആളുകള് തേങ്ങാ വാങ്ങി കുറച്ച് നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന് തരും അത് തൊണ്ടോടുള്ള തേങ്ങയാ അല്ലെ കടകളിൽ കിട്ടാ അത് തൊണ്ടില്ലാത്ത തേങ്ങ പക്ഷെ തൊണ്ടോടുള്ളയാമ്പം നമ്ക്ക് എല്ലാം ഉപയോഗിക്കാനെടുക്കാലോ
അതെ അതെ
തൊണ്ട് ഉപയോഗിക്ക്യാൻ ചെരട്ടയ ഉപയോഗാം ചെരട്ടയക്കക്ക് ഇപ്പൊ ഭയര വെലയാ
ചെരട്ടയും ചഗിരിക്കൊ ഉപയോഗിക്കാലോ
അല്ല ഇപ്പ ചെരട്ട ഇങ്ങനെ പൊറത്തൂന്ന് ആളുകള് വന്ന് നമ്മള് ചാക്കിനകത്താക്കിങ്ങ് വെച്ചിരുന്നാമതി അവര് വന്ന് എടുത്തോണ്ട് പോയിക്കോളും
അതെ ഇപ്പ അയിനാണ് വെല അതെ നിങ്ങക്കപ്പൊ ചകിരിക്കെ വേടിക്കണ്ടിരുലേ
ഈ ചകിരി അങ്ങനെ നമ്മള് വാങ്ങിക്കത്തൊന്നുല്ല നമുക്കിവിടെ പിന്നെ മരങ്ങളുണ്ട് ഇത് പൊ പൊത്താനൊന്നും ക്ഷാമൊന്നുഇല്ല
അതെ റബ്ബറ് ഇണ്ടാവുലേ
ആഹ് റബ്ബറുണ്ട് എന്തെങ്കിലും പൊത്താനെ ബുദ്ധിമുട്ടായിട്ട് വരുമ്പോം ഇലേ കറയില്ലാ ത്ത റബ്ബറ് അങ് വെട്ടി മുറിക്കും
അത് അത്പച്ചക്ക് കത്തോ
അല്ല അത് പെട്ടെന്ന് ഉണങ്ങും റബ്ബറൊക്കെ പെട്ടെന്ന്ങ്ങ് ഉണങ്ങും ഒരു നല്ല ര രണ്ടാമത് അതായത് ഇര്ന്ന് ഇര്ന്നങ്ങ് അതങ്ങ് ഇതായിക്കോളും നമ്മള് വെയില്കൊള്ളിക്ക്ണൊന്നുല്ല അങ്ങ് വെട്ടിപറ ക്കി ഒരാളെ കൊണ്ട് നിർത്തിയന്ന് ഇപ്പം പിന്നെ പി ഇത് നേരത്തേക്കത് തടി മുറിക്കാനും അത് വെട്ടാനും ഒക്കെ ആള് വേണമായിരുന്നു
ആഹ് ആഹ്
ഇപ്പൊ അതിന് മിഷനുണ്ട് അത് അവരെ വിളിച്ചാൽ മതി അവര് വരും അവര് ഏത് സൈസിനനുസരിച്ച് വേണങ്കിലും കട്ടയ്തരും മണിക്കൂറിനാ കാശ്.
അഹ് ശെരി അങ്ങനെ ഇപ്പൾപ്പണ്ടല്ലലേ
എൾപ്പോ ജോലി എള്പ്പാ.
അത
മറ്റേത് ഒരാള് രാവിലെ വന്നാ വൈകീട്ട് വരെ നിന്നാല് ഒരിത് തന്നെ ഇത് പൊത്താനായി തീരത്തില്ല
അതെ അതെ
ഇത് അവര്ക്ക് ഒരു മണിക്കൂർ കൊണ്ട് അവര് എല്ലാം ഒന്നിച്ചാക്കിങ്ങ് ഇട്ടുകൊടുത്തെക്കൊറ്ച്ച് കൊച്ച് കൊച്ച് കഷ് ണമാക്കിങ്ങ്ട്ടേച്ചാ മതി അവരത് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി അങ്ങോട്ട് വെച്ച് കണ്ണടച്ച് തുറക്കുന്നന്റെ മുമ്പേ പൊത്താനായി
അതെ
ആഹ് എല്ലാ ഇപ്പം ഇപ്പൊ മനുഷ്യർടെ ആവശ്യൊന്നുല്ല എല്ലാം മിഷി
ഇപ്പ എല്ലാം മിഷീനല്ലേ.
അതെയന്നെ പണ്ട് തെങ്ങീകേറുന്നന്തുവാ തെങ്ങില് ഒരാള് വന്ന് അയാള് മണ്ട ക്ക് കേറി അതെല്ലാം അടത്തി ഇപ്പം അതും മിഷനായി
അതും മിഷീനാണ്
അതോണ്ട് നമ്ക്ക് ആണ്ങ്ങക്കും പെണ്ണുങ്ങക്കും കേറാല്ലോ
അത് പൊളിക്കണഉം മെഷീന്ണ്ട്
ആഹ് പണ്ട് പിണ്ണ ആണുങ്ങള് മാത്രേല്ലേഉള്ളൂ മരത്തേ കേയറുന്നത് ആഹ് ഇപ്പല്ലാരും ആയി ഇപ്പ ഇപ്പ ആളെ കിട്ടിയില്ലങ്കിലും വേണ്ടില്ല ഒര് മെഷീ വാങ്ങ്ച്ച് നമ്മ്ടെ വീട്ടിക്ക് നമ്മുടെവിശ്യത്തിനുള്ള തേങ്ങ നമുക്കന്നെ അടത്തിടാം
അതെ
ഉം ഇപ്പ വേറെ തോട്ടിയുണ്ടല്ലോ നൽ നല്ല നീള ഉള്ള തോട്ടി ഇവിടെക്കെയുണ്ടത്.
ആഹ് ഇണ്ട്ണ്ട് ഇവിടെണ്ട്
അതാഉമ്പോ മാങ്ങയോ ചക്കയോ എന്തോ വേണങ്കിലും പറിക്ക്യാം ഒന്നും താഴെ വിഴാതെ കി ട്ടയും ചെയ്യും വലയും ഉണ്ട് അയിന്റെകത്ത്ന്നെ
ആഹ് ഉണ്ട്ണ്ട്
ഉം അതുകൊണ്ട് ആഹ് വരക്കത്ത് കെടന്നോളും.
അതെ ഇവിടെല്ല കണ്ടിട്ട്ണ്ട്. ഹും
ആഹ് ഇവ്ടെണ്ട് ഇവ്ടെ അടുത്തൊക്കെ ഉണ്ട്. ഉം അതാകുമ്പം ഈ ആഹ് ഒരു ഒര് ഏ ഒര് ഏ തന്നെ അത് നമ്മൾടെ കൊട ക്ക് കാല് വെച്ച് മേപ്പോട്ടാക്കുമ്പോ ക്ലിക്കടിക്കുമ്പോ കൊട നൂറുന്നേന്റെ കൂട്ടാ ഇത്.
ആഹ് അയ് ശരി അങ്ങനെയാണ്.
അത് പിന്നെ മേള്ത്തെ സാനം മാത്രള്ളൂ മാറ്റി മാറ്റിയിടുന്നത് മറ്റേത് ഒരു ഇതിൽ തന്നെ അത് നമുക്ക് മേപ്പോട്ട് വേണതോണ്ടി അത് മേപ്പോട്ട് പൊക്കിയാ മതി എന്നിട്ട് അതില് ക്ലി പ്പോണക്കത് പിടിച്ചിട്ടഴിഞ്ഞാ അത് അവിടെ അങ് ഇരുന്നോളും.
ആഹ്
എന്നിട്ട് പിന്നെ മേളത്തി അത് ഇതാ നമ്മൾ പിരിച്ച് കയറ്റുക.
അപ്പൊ നമുക്ക് മാങ്ങ പറിക്കാൻ എളുപ്പായിരിക്കും ല്ലേ
എളുപ്പ ഒന്നും താഴെ വീഴുന്ന് പേടിക്കേണ്ട അതിനകത്ത് ആ വലയ്ക്കത്ത് കെടന്നോളും.
ആഹ് ശരി.
ഒന്നിച്ചാകുമ്പോ ഒര് ഒരു നാലഞ്ചെണ്ണം ആവുമ്പോ പതുക്കെ താടഴത്ത് കൊണ്ട് വന്ന് അതായത് എപ്പോ ഈ തറയിൽ വീണ് ചള്ളത്തില്ലൊന്നും.
ആഹ് അങ്ങനെ.
ആഹ് മണ്ടക്ക്ക്കുന്ന ചക്കയൊക്കെ എടുക്കാനും നല്ലതാ ചക്ക പിന്നെ വലക്കെത്തി ത്തില്ല അവര് പറിച്ചങ് എട്ത്തത് ഇ ഈ വെട്ടിടുത്തതേ ഉള്ളൂ അങ്ങ്
ആഹ് അതൊന്നും വലയില് നിക്കൂലല്ലോ അതെ ആഹ്
അതുകൊണ്ട് കൊള്ളാം സംഭവം കൊള്ളാം. ഉം എല്ലാത്തിനും ഇപ്പോ ഇങ്ങനെയൊക്കെ ആയേന്റെ പൊറത്ത് ആളുകളുടെ ആവശ്യം വരുന്നില്ല.
ആളുകൾ ആവശ്യല്ല ആരെങ്കിലും ഒരാളെ കിട്ടിയാ മതി അപ്പൊ എല്ലാ പണിയും കയ്യും. ഉഹും ഉഹും
ഇവിടൊക്കെ ഇവിടെക്കെ ഇഷ്ടം പോലെ മാങ്ങ നമ്മുടെ അയ്യത്തൊന്നുംല്ലന്നള്ളൂ മാവ് മൂ ഇഷ്ടം പോലുള്ള ഉണ്ട് അപ്പൊ ഒരാള് സാ തോട്ടി എടുത്തൊണ്ട് വന്നാൽ മതി എല്ലാർകൂടെ ഉപയോഗിക്കാം ആർക്കൊക്കെ വേണംന്ന് വെച്ചാലും പറിക്കാനെടുക്കാം. ഇവിടെണ്ട് ഇവിടെ നമ്മുടെ ഇവിടെ ഒരു പവർ ടൂൾസിന്റെ ഒരു കടയുണ്ട്.
അതെ
അവടെ ഇതെല്ലാം എല്ലാവിധ സാനങ്ങളും പിന്നെ ഇവിടെ കിട്ട നമ്മൾക്ക് ഇവിടെ ഏതേലും കി ട്ടാത്ത സാനങ്ങള്ണ്ടെങ്കി അവരത് വരുത്തിച്ചാലും അവര് കൊണ്ടുത്തരും. ആഹ് ഫയ വല്യരു കട. കടെ യത് ഹോൾസെൽ റീറ്റെയിലും എല്ലാം ഉണ്ട്.
ഹോൾസെൽ ആകുമ്പോ നമുക്ക് ലാഭത്തില് കിട്ടോല്ലോല്ലേ വെല കൊറച്ച് കിട്ടും.
ആഹ് കിട്ടും കിട്ടും ആഹ് വീടിനടുത്ത് തന്നാ
അപ്പോ എളുപ്പണ്ടല്ലോല്ലേ പോയി വാങ്ങാനൊക്കെ.
കിലോമീറ്റർ അത്ര ദൂരേള്ളൂ.
വാങ്ങാനും പോകാനൊക്കെ എളുപ്പുണ്ടല്ലോ ല്ലെ
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട്
ആഹ്
അവിടെ എല്ലാ സാനങ്ങളുണ്ട് പ പവർ ടൂൾസിന്റെ മൊത്തത്തിലുള്ളതാ.
ആഹ് അങ്ങനെ
ഉം എന്ത് വേണംന്ന് വെച്ചാല് അങ്ങോട്ട് നമ്മ ഒരാവശ്യണ്ട് എന്ത് വേണന്ന് വച്ചാൽ അങ്ങോട്ട് ചെന്നാൽ മതി വാടകക്കായാലും എടുത്തു കൊണ്ട് വരാം. ആഹ് വൈകിട്ട കൊണ്ട് കൊടുക്കണന്നുള്ളതേ ഉള്ളു ഒരു ദിവസത്തേക്ക് ഇത്രർവ വാടകന്നില്ലോ
സാധനങ്ങളുള്ള ഒരു കടാണ്
എല്ലാ സാധനങ്ങളൂണ്ട് ആണിയടിക്കുന്നത് പിന്നെ ഇത് വണ്ടി കഴുകുന്നത്
ആഹ്
റ്റു വീലർ കഴികുന്നത് പ്രത്യേകംണ്ട് പതയുന്നത്ണ്ട് ബാത്റൂമി പ്പൊ പുതിയൊരു ഐറ്റം ഉണ്ടല്ലോ ബാത്റൂം തേച്ച് കെഴുവാൻ കറന്റെ കുത്തി ഇട്ടേച്ച് താക്കിയാ മതി നമ്മള് ഒരടത്ത് നിന്നാ മതി കൈ അനക്കി മാത്രം കൊടുത്താ തി. തേക്കാ തേക്കാനോ ഒരക്കാനോ ഒന്നും പോണ്ട.
വാ
ആഹ് എളുപ്പവാ രു സ ഒരു മിഷീന്റെകത്ത് ഒരു സാനണ്ട് അയിൻ്റ കത്ത് നമ്മടെ ഏത ലിക്കുട്ന്നച്ചാ ലയ് ഒഴിച്ച് കൊടുത്താ മതി ന്നട്ട് കരൻ്റ് പ്രസ്സയ്താ മതി അ മുലേലെ മൊത്തം അഴ്ക്കും പോവും നല്ല വെട്ടി തിളങ്ങും ബാത്റൂമ ഒക്കെ.
മൻഷ്യരെ ആസ്യല്ലലേ.
മൻഷ്യൻ്റെ ആവശ്യം വ ഇനി ഇനി എനിക്ക് തോന്നുന്നു വരുന്ന വഴിക്ക് ഈ മനുഷ്യം കൂടൽ മടിയന്മാരായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുവ ഈ രീതിയിലൊക്കെ പോയാല്.
അഹ് ശരിയാണ്.
നേരത്തേക്കാന്നെ ഇപ്പഴക്കല്ലേ ടൈലിട്ടത് മറ്റതൊക്കെ തേച്ചൊരച്ച് കഴിവണാരുന്നു ബാത് റൂമിന്റെകക്കെ.
അതെ ഇപ്പളോ മടിയമ
ആ ഇപ്പൊ ടൈല്ട്ടോണ്ട് അത് കൊറഞ്ഞു ഇപ്പ ടൈലിന്റെകം അഴ്ക്കാവുമ്പോ ഇ പ്പ അതിനും കഴികാനുള്ള സംവിധാനം വേറെയായി.
ആഹ് ഇനി അധികം മടിയമാ
അതുകൊണ്ട അത് കാര്യവും അതുകൊണ്ട് മിക്സി മറ്റേ കല്ലേലല്ലേ അരക്കുന്നേ മിക്സി ആയോണ്ട് അത് പ്പൊ അരപ്പില്ല ശരീരം കൈ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങ്ന്നില്ല.
അതും വീട്ട്ല്ണ്ട്
ആഹ് വെള്ളം കോരുന്നത് പണ്ടൊക്കെ നമ്മള് കോരിയെടുക്കുവായിരുന്നു വെള്ളം ഇപ്പം മോട്ടർ ഉള്ളോണ്ട് അങ്ങോട്ട് ചെല്ലാ ഒരു സ്വിച്ച് ഇടുക ത ര മിൻട്ടോണ്ട് മോട്ടർ ന്നറയും ടാങ്ക് ന്നറയും. പിന്നെ തൂക്കാനുള്ള ചൂല് ഇപ്പം പിന്നെ പൊക്കത്തിലുള്ള ചൂലാ. മറ്റേത് കുനിഞ് കടന്ന് തൂക്കണ ഇപ്പം രണ്ട് പിടി പിടിക്കുമ്പോഴത്തേക്ക് കരിയിലല്ലം ഇങ്ങ് പോരും.
ആഹ്
പ്പ അതിനും യന്ത്രം വന്ന്
കാറ്റ ആഹ് കാറ്റട്ച്ചാല് പോണ യന്ത്ര അത് മയ പെയ്താ എന്ത് ചെയ്യും?
മഴ പെയ്താലളിഞ്ഞ അത് അവര് കണ്ടത്തും അല്ല ഇപ്പ എല്ലാട ഈ തറയോടും ഇട്ട് മേളിൽ മേൽക്കൂര ഇട്ട് കഴിയുമ്പം വെ ള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒലിച്ച് ഒഴുക്കി കളയത്തല്ലേ ഉള്ളൂ അതുകൊണ്ട് മിറ്റംന്നും നനയത്തില്ലല്ലോ ആർക്കും.
ആഹ് ശരിയാ
ആഹ് തറയോടൊക്കെ ഇടുമ്പോ വല്യേ പ്രശ്നല്ലാതൊക്കെങ്ങ് പോകും. വെള്ള എങ് കെട്ടിക്കെടക്കത്തില്ല എന്നുള്ളതേ ഉള്ളൂ.
അഒടക്കെ അങ്ങനെ തന്നേണോ?
ഇവടെ തറയോടൊന്ന് ഇട്ട്ട്ട്ല്ല ഷീറ്റി ട്ടിട്ടൊണ്ട് അഓണ്ട് നമു ക്ക് മഴ പെയ്താലും മിറ്റത്തക്കെ എറങ്ങിയിരിക്കാം.
ആഹ് അഹ് ശരി അങ്ങനെ.
ആ അതിനപ്പുറള്ള ഭാഗം ന്നനയന്നുള്ളതേ ഉള്ളൂ.
ആഹ് ആഹ്
ഉം അതുകൊണ്ട് അതൊരാശ്വാസാ. മഴ പെയ്താലും പരിക്ക തന്നെ ഇരിക്കണ്ടേ ച്ചിരി നേരം നമുക്കരു കസര കിട്ടും മിറ്റത്തോട്ട എറങ്ങിയിരിക്കാം.
ആഹ് ശരി പ്പം മിന്നും ഇടിക്കെ പേടിക്കണം ഇര്ന്ന്ട്ട് കാര്യം ല്ല.
ഇടിയൊന്നും ഇല്ലല്ലോ?
ആഹ് ഇപ്പം ഇടിയൊന്നുംല്ല.
ഇടിയൊന്നില്ലാത്തോണ്ട് സമാധാനൊണ്ട്.
അതെ അത് ശരിയ ആഹ് ഓക്കെ.
ശരി ഓക്കെ